നമസ്കാരം
നമസ്കാരം
എണ്ണീറ്റോ
ആഹ് ഉം
അഹ് ചായിം കടിയൊന്നും പ്പന്ന് ണ്ടാക്കണ്ടല്ലൊല്ലേ ട്ടിലെല്ലാരും ഇല്ല്യെ ആഹ് എന്താപണി
ഒന്നുല്ല ബ്ളങ്ങന്നെ ഇര്ക്കേന്നു
ഏഹ്
ഉം ഉം
ശെടി നോമ്പർക്കാനെന്തേ സ്പെഷ്യലായിട്ട് ണ്ടാക്കി
ഇന്നലെ പത്തിരി
എല്ലാരും പത്തിരിക്കാരാലേ
ഉം ഉം
പത്തിരിം ചിക്കനുണ്ടായ കറിണ്ടായ പിന്നെ വേറൊന്നും നോക്കണ്ട
ഉം
ഈ പൊറാട്ടകെ തിന്നണേക്കാളും നല്ലല്ലെ
ആഹ്
വയറിനും നല്ലതാ
ഏഹ്
ഉം പിന്നെഞ്ഞിപ്പോ ആരെലുണ്ടോ നോമ്പോൽക്കാത്തോര്
കുട്ട്യേള്ണ്ട്
ആഹ് ഓൽക്ഞ്ഞിപ്പൊ ഉച്ചക്കെക്ള്ളൊക്കെ നോക്കണ്ടേരുല്ലോല്ലേ
ഉം ഉം
മഴണ്ടങ്കട്ട്
ഇല്ലന്ന് പൈത്ട്ടില്ല ഇന്നേലൊക്കങ്ങനെ മഴെണ്ടായിന് വൈലുണ്ടായിന്
മഴെത്ട്ടില്ല
ഏഹ്
ഏഹ് ബടന്നാ അല്ലാം പൈത്ന്ട്ടാ
ഏഹ്
ഞാ എണീറ്റപ്പതന്നെ ഒന്നായിട്ട് നൻഞ്ഞടക്ക പിന്നെ എണീറ്റ് കൊർച്ച് കഴിഞ്ഞെപാട് ങ്ങനെ പെയ്തു കാൺ ല്ലാം പൈതു ഇപ്പങ്ങനെ ചെറ്തായിട്ട് ങ്ങനെ ചാറ് അണ് മഴായി കൈഞ്ഞ ഭയങ്കര കെതെയ്ട ഈ രാവിലൊക്കെ മഴെയ്താലൈ
ആഹ്
ക്കൂൾക്കോണര്ക്കൊക്കെണ്യ പണിക്കോണോര്ക്കൊക്കെ സൂയിപ്പാവാണ്
ഉം ഇന്നലെ ബ്ടന്നി ങ്ങണ രാവ്ലെ നല്ല മഴ്
ആഹ്
ഉം പിന്നെ വെയിലെർച് പിന്നെ ഉച്ചക്ക് പിന്നിം മഴ പിന്നെ വൈല് അ ത്
കണ്ടൊക്കൊന്ന്
ആഹ് ഇന്ന് ഇണ്ടാക്കം വിജാര്ച്ച്ട്ട്ണ്ട്
രാത് വൈന്നേരത് രാത്രികക്കല്ലേ ണ്ടാക്അ
ആഹ് ആഹ്
എയേ ഇങ്ങക്ണ്ടാക്കാനറിയോ?
ആഹ്
ഏഹ്
ഉം
ഞാന് ഞാൻ ഉണ്ടാക്കും പക്ഷേ ചിലപ്പോ നന്നാവും ചിലപ്പോ നന്നാവൂല അങ്ങനെയാണ്
ആഹ്
അവരുടെ ഭർത്താവ് നല്ല ഉണ്ടാക്കും ഒപ്പം നിന്ന് കൊടുത്താൽ മതി
ആഹ്
ഉം ആഹ് മസാലങ്‌ട്ട് റെടിയാവണ്യ
ആഹ് അണ്
ആഹ് വീട്ടിലൊക്കെ എല്ലാരും ഇല്ലേ
ആഹ് ഇവിടെ ഭർത്താവ് ഒര് മകനാണ് പിന്നെ നാല് പെങ്ങന്മാരാണ് പൊങ്ങന്മാരൊക്കെ കെട്ടിച്ചു ഓല് അവിടെണ് പിന്നെമ്മീപ്പയും ഞങ്ങൾ ഏഹ്
ഓര് ഇനിയിപ്പോ വരുവോ സ്കൂളിൽ ലീവ് ലീവായോണ്ട് ഏ്ഹ് കോണ്ട വിളിക്കാലൊക്കെ ഇല്ലൊരു
ഉം ഉം
ഉം പണിക്കെന്തും പോവണ്ടങ്ങള്
ഇല്ല
ഏഹ് പോയിരുന്നോ
ഏഹ് ഇല്ല
നിങ്ങള് ഏതു വരെ പഠിച്ചേന്
ഞാൻ പ്ലസ് വൺ
ഏഹ് കുട്ടികളൊക്കെ
കുട്ടികള് അവിടെണ്ട് ചെറിയ കുട്ടി നീച്ചിട്ടില്ല
ഏഹ് ഉറ ആഹ് ഉറങ്ങോ കൊറേ നേരം
ഇല്ല ചെിലപ്പോ നേരത്തെ നീച്ചും ചിലപ്പോ ഒന്നര
ഏഹ് ചോറൊക്കെ തിന്നോ
ആഹ്
നോൺവെജൊക്കെ ഏഹ് ചിക്കനും മീനൊക്കെ തിന്നൽ തുടങ്ങിയോ
ആഹ് അത് തിന്നും അത് ചെിലപ്പം ങ്ങനെ തിന്നും പൊരിച്ചതൊക്കണെങ്കി നമ്മളെ തിന്നും
ആഹ്
എല്ലാ കറി അങ്ങനത്തെ വെച്ചാ പിന്നെ വല്ലാതെ
ആഹ് ആഹ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ കോഴിമുട്ടൊക്കെ പുഴുങ്ങി കൊടുത്താലൊക്കെ നല്ലോം തിന്നും
ആഹ്
ഇറച്ചിക്കും മീ ഇറച്ചിക്കും എല്ലാത്തിനും മീമി എന്ന് പറയ ഇന്നലെ ഇവിടെ മീൻ ഇല്ലേന്നേ പച്ചക്കറിയിരുന്ന് അപ്പൊ അപ്പോളുണ്ട് മീമി ചോയിക്ക്ണ്
ഉം
ഞാന് എ അയ്ല് ഇവിടെ അമ്മ എന്താട്ടീ കിഴങ്ങുണ്ടല്ലോ കിഴങ്ങുണ്ടേന്ന് കറീല് അത്ങ്ങനെ നുള്ളിട്ട് കൊടുത്ത് അപ്പൊ അത് മീമിയാണന്നും പറഞ്ഞ അങ്ങനെ തിന്ന് ചോറും തിന്ന്
ഉം എത്രായി കുട്ടിക്ക്
അയിനിപ്പൊ രണ്ട് കഴിഞ്ഞ്
ആഹ് ആഹ്
ഉം ഇപ്പൊ അംഗനവാടിയിലൊക്കെ ആക്കാനായി നിക്കോന്നാവോ ഏത് നേരും കാണണം ന്നെ
ആഹ്
ഉം എടക്ക്‌ ഒന്ന് വന്ന് നോക്കും ഇനിയിപ്പോ കളിക്കയാണെങ്കിലും എടകൊന്ന് ങ്ങനെ വന്നോക്കും
ഉം
വടെണ്ടോ ഇല്ലെങ്കി ങ്ങനെ ചോദിക്കൂ ന്നട്ട് ങ്ങനെ ഒന്നായിട്ട് നടക്കുവെ ല്ലോട്ത്തും.
ആഹ്
കാണാതക്കെന്നെല്ല ങ്ങക്ക് എത്ര ആൾക്കാരാ കുട്ടിയെള് ആഹ് ആൺകുട്ടിയോ പെൺകുട്ടിയോ
മൂന്നാണും ഒരു പെണ്ണും
ഏഹ് പെണ്ണ് മൂത്തതോ എളേതോ
വൽതാണ്
ഏ എത്രേലാ
ഒമ്പതാം ക്ലാസ്സില്
ഏഹ്
ഉം
ശെരി അപ്പൊ ഓളന്താക്കണ് പണിഒക്കെടുക്കുവോ
ഉം എപ്പളേങ്കിലൊക്കെ
ഇട്ത്താലായി കല്യാണം കഴിയുമ്പോ എട്കൊള്ളു അയ്റ്റെളൊക്കെ ഞാനൊക്കങ്ങനെണ് സ്വന്തം വീട്ടില് ഉം സ്വന്തം വീട്ടിലെങ്ങനായാലും നമ്മളത് ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും സ്വന്തം വീട്ടി പോയാ പണിയൊന്നെടുക്കൂല്ല
ഉം ഉം ഒരുട്ടിയോള്ളൂ
ആഹ് ഒരാള്
ഉം
കൊർച്ച് നേരം വൈകിയൊക്കെ രണ്ടെണ്ണം അബോഷനായി പോയി മൂന്നാമത്തതവന്
ഉം
ഇവിടെയൊരു വല്ലിയൊരു ഹോസ്പിറ്റല്ണ്ട് അപ്പൊ അവടെ കാണിച്ച് ണ്ടാവാനീട്ട് പിന്നെ ങ്ങനെ ണ്ടായാലും ങ്ങനെ അബോഷനായി പോവും ചെയ്യാ അപ്പ അവടൊന്ന് കാണിച്ചപ്പോ ആ മാസം തന്നെ അവന്ണ്ടായി. അയ്ല് പിന്നെ അവടെത്തന്നെ കാണിച് പിന്നെ കൊറേ ഇഞ്ചെക്ഷനൊ രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക് ക്കെണ്ടേയ്നു മാസത്തിലും ആഴ്ചേലൊക്കായിട്ട് അതൊക്കെ വെ ച്ച് ഏഴാ മാസത്തി പ്രസവിച്ചും ചെയ്ത് ഏഴട് കഴിഞ്ഞ പാട് എട്ട് ക്ക് എട്ട് ആയിട്ടോള്ളൂ എട്ട് ഒരാഴ്ച അപ്പത്തിന് പ്രസവം കഴിഞ്ഞ് തൂക്കക്കുറവൊക്കായിരുന്നു ന്നട്ട്
ആഹ്
ഒന്നേ നാന്നൂറ് എങ്ങാണ്ട് എൻ ഐ സിയിലൊക്കെ കെടന്ന്കണ്
ഏഹ്
ഉം ഒരാഴ്ച അവടെ കടന്ന് പിന്നെ മെഡിക്കൽ കോളേജിലേന്നേ അവടെ സ്ഥലല്ലാഞ്ഞിട്ട് പിന്നെ വന് ഉള്ളില് വല്ല്യ പ്രശ്നങ്ങളൊന്നുല്ല തൂക്കകൊറവ് മാത്രയോല്ലാരുന്നോ
ഉം
അപ്പൊ പിന്നെ വേഗം ഡിസ്ചാർജ് ആക്കി എന്നാലും ഭയങ്കര- പേടിയെന്നു തൂക്കല്ലാരുന്നു തീരെല്ലര്ന്നേ കാണുമ്പോ ഒരു ഏടങ്ങേറേരായിരുന്നു തോലിയങ്ങ് ഇല്ല കാലൊക്കെ തൊലി തൊലി കാണുവ എല്ല് അങ്ങട് കാണും അങ്ങട് കാണും എറച്ചി ഇല്ലാഞ്ഞിട്ടേ പിന്നെ അങ്ങനാണ്ട് ശരിയായി
ഉം
ഇപ്പ പിന്നെ വല്ലിയ കൊഴപ്പല്ലാത്ത രീതിയിലായിരിക്കണ് കാണുമ്പോ ആരും പറയൊന്നുല്ല. നേരുത്തെ പ്രസവിച്ചോ ആ ഒരു ഇത്‌യില്ല
ആഹ് അല്ല അങ്ങനത്തെ പിന്നെ കുട്ടികള് പിന്നെ തടി കൂടുലാന്ന് കൊറച്ച് വലുതാകുമ്പോ കുത്തി വയ്ക്കും
ആഹ് ആഹ് ആഹ് അന്നെ ആഹ് ഓരോന്ന് കുത്- കുത്തി വെക്കുല്ലോ ഓര്.
ഉം.
ഐ സി യു യിൽ നിന്ന സമയത്ത് ഫുള്ള് കുത്തിവയ്ക്കലായിരുന്നു ഓരോരോ ടെസ്റ്റുയുണ്ടാവും അയിനൊക്കെ ബ്ലഡ് എടുക്കണേ ഏയെ ചെറിയ കാലും അല്ലേ ഒട്ടൂല്ല ചെലപ്പോ തോനെ വേണേന്നും. ഓല് ഇങ്ങനെ ഉള്ള്ത്തെ പരിശോധന ചെയ്യാണേ കരളൊക്കെ. ഒക്കെ നേര്ത്തെ പ്രസവിച്ചല്ലേ അപ്പൊ അയ്നൊന്നും വല്ലിയ കൊഴപ്പൊന്നും ഇല്ലാന്നറിയാനും വേണ്ടിട്ട്.
ഉം
തലച്ചോറായിട്ടും
തല തലച്ചോറ് ഇവനാണെങ്കി മഞ്ഞ അങ്ങോട്ട് കൂടിട്ടേ രണ്ട് പ്രാവ്ശ്യം. ഇച്ഛറെ മഞ്ഞ കൂടി. രണ്ട് പ്രാവശ്യം അഡ്മിറ്റ് അയിക്ക്ണ് ആദ്യ ഒന്ന് ഡിസ്. ഡിസ് ചാർജ് ആയി വന്ന് പിറ്റേന്ന് മഞ്ഞ ചെക്ക് ചെയ്തപ്പോ പിന്നേ മഞ്ഞ കൂടി. അപ്പൊ പിന്നേം പോയി അഡ്മിറ്റായി ഒരാഴ്ച പിന്നേം നിന്ന്. എന്നിട്ട് ഇങ്ങട് പോന്നു പിന്നെ തൂക്കം- നമ്മള് പ്രസവിയിച്ചാ പാടെ തൂക്കം കൂടൂവല്ലോ കൊറയല്ലെ ചെയ്യാ ആ ഒരു പത്തു ദെവസം സം ഒരു മാറ്റോം ഇണ്ടാവില്ല നിങ്ങൾക്ക്
ഉം.
പിന്നെ ഒരു- പതിനഞ്ച് ദെവസം കഴിഞ്ഞെന്റെ പിന്നെ ഇങ്ങനെ വെയിറ്റ് കൂടല് തൊടങ്ങി പിന്നെ ഇത്തിരി ഇത്തിരിയെ -
ഉം
അയിന്റ ശേഷം ആണ് പിന്നെ ആ മഞ്ഞ അങ്ങട് പോയത് ഒരു - എടങേരായിരുന്നു ആലോചിക്കുമ്പോ തന്നെ ഒര് ഗതികേട് മെഡിക്ക കോളേജിലൊക്കെ നിന്ന് - ഉം ഞമ്മള് ഉള്ളില്- ക്ക്ണോർക്ക് പ്രശ്നല്ലേ ഈ പൊറത്ത് നിക്ക്ണോര്ക്കാണ് ഭയങ്കര പ്രശ്നം
ആഹ് അത് തന്നെ
ഉം ഉള്ളില് നിക്കണോർക്ക് നല്ലോണം കെടന്ന് ഉറങ്ങുവേം ചെയ്യാം പക്ഷെ പൊറത്ത് നിക്കണോർക്ക് ഭയങ്കര ഗതികേടാ ഒരു മാസത്തിന്റെ അടുത്തൊക്കെ നിന്നേക്ക്ണ്.
ആഹ്.
ആഹ്. പ്രൈവറ്റ് നിന്ന് നേരെ അങ്ങട് പോവാൻ പറഞ്ഞും ചെയ്ത്.
ഉം
ഉം അപ്പൊ നേരേയാണ്ട് പോയി ഒക്കെ കഴിഞ്ഞ്
ഉം.
ഇപ്പൊ രണ്ട് രണ്ടര വയസായി ഇപ്പൊ അംഗൻവാടിയിലൊക്കെ ആക്കാനു അയ്ക്ണ്. ഇ കൊല്ലം ലാസ്റ്റ് ആവുമ്പോത്ത്ന് മൂന്നാകും അപ്പണ്ട് കൊണ്ടോയാക്കണം. നിക്കോന്ന് പടച്ചോനറിയാ
ഉം.
പാലൂടി നിർത്തിട്ടില്ലേയ്
ആഹ്.
പാലുടി നിർത്തണം അയ് എങ്ങനെ നിർത്തുന്നാണ് ഇപ്പ ആലോയ്ക്ക്ണത്. ഈ ഒറങ്ങുമ്പോഴും അതേപോലെ ഈ രാത്രിയിലു ആണ് ഭയങ്കര പ്രശ്നം.
ആഹ് ആഹ്
രാത്രി ഇങ്ങനെ അടക്കെണീക്കുമ്പോ ഞമ്മള് ഞമ്മളെ ഒറക്കം സുയിപ്പാവാതെക്കാൻ വേം ആണ്ട് കൊടുക്കും
ആഹ് അതന്നെണ്
ഉം പിന്നെ കുറുമ്പ് എളകുമ്പളും നോലോളിക്ക്മ്പളും ഒക്കെണ്ട് വേം ആണ്ട് കൊടുത്തഞ്ഞാ ആ കുറുമ്പ് അടെ അടെനിക്കൊയ്
ഉം
അപ്പൊ വേം അങ്ങനെ അണ്ട് ചെയ്ത് അതുകൊണ്ടാണ് നിർത്താൻ പറ്റാത്തത് പിന്നെ ന്നെ പൊറത്ത് തെറങ്ങിയ പിന്നെ കൊഴപ്പല്ലട്ടാ.
ഉം.
പൊറത്തെറങ്ങിയാ പിന്നെ ആഹ് ഒന്നും വേണ്ട എന്തേലൊക്കെ ക്കെ വാങ്ങി കൊടുത്താമതി ഈ പെരേൽ ഇങ്ങനെ നിക്കുമ്പയാണ് ഭയങ്കര പ്രശ്നം
ആഹ്
ആഹ്
ഉം
ന്നട്ട് ചോ ചായിം കടിയൊന്നും ഇഞ് ഇപ്പ ഇടണ്ടാക്ണ്യ്യല്ലോ
ഏയേ ഇല്ലല്ല
ആഹ് ചെറിയ ആള് പിന്നെ അവന് കുറുക്കെന്ത്യേ കൊടുക്കല്ണ്ടാ
ഏയേ
ഏഹ്
ഉം
പിന്നെ മദ്രസി ഒന്നുൽ ആഹ്
ഏഹ്
ഉം ഇന്നായിക്കോട്ടെ നാൻ ഞാൻ ന്നാ അടുക്കളയിലൊക്കെ കേറാൻ നോക്കട്ടെ ഓൻ എണീക്കുമ്പോത്തിന്
ആഹ് ആഹ് അയ്ക്കോട്ടെ
ഉം ന്നാ ശരി ട്ടാ
ഉം ഉം